ഹലോ ആ കേക്കാവോ
ആ കേക്കാണ്ട്
ആഹ് ആഹ്
ഫുഡയ്ക്കലയ്ഞ്ഞൊ ആ കഴിഞ്ഞു
ആഹ് എന്തോ
ങ്ങെളെ കഴിച്ചില്ലേയ്ക്ക ങ്ങള് കഴിച്ച
ആഹ് കഴിച്ചു കഴിച്ചു ഉം മക്കളൊക്കെണ്ടോ
ആ ണ്ട് രണ്ടാളുണ്ട് ആ മൂത്താള് എൽ മൂത്താള് ഏഴില് ചെറിയാള് ഒന്നില്
ആഹ് ആഹ്
മ്മ് ങ്ങക്കത്ര കുട്ട്യേളാ
എനിക്ക് രണ്ട് മക്കള് മൂത്താള് പത്തിലും ഇളയാള് ആറിലും
ആ ശെരി രണ്ടാളും സ്കൂൾക് പോയിട്ടിണ്ടാവലേ ആഹ്
അവിടെ അടുത്താണോ സ്കൂള്
ആ അതെ വിടെ അടുത്തന്നെ
ആഹ് ആഹ് ചോറൊക്കെ കൊണ്ടു പോണോ
ഇല്ല രണ്ടാളും അവിടുന്ന് കഴിക്കിയ്യ ന്തേലും കൂട്ടാൻ കൊടു ത്ത് അയക്കും
ആഹ് ആഹ്
ത് അല്ല അവിടെന്ന് തിന്നും
ആഹ്
മ് ഓന്ക്കെന്താ കൂട്ടാന് ചോർന്
ചോറിനാണെങ്കി ഒഴിച്ച കറി മീ മത്തി കിട്ടിയായിരുന്നു മത്തി കറി വെച്ച് ന്ന്ട്ട പയർ മേഴുക്ക് വരട്ടി
ആഹ് ആഹ്
പിന്നെ ആം തോരൻ ആഹ് അവിടെ മീനൊക്കെ കിട്ടിയോ
ന്ന് മീൻ കിട്ടീട്ടില്ല ന്ന് ബടെ കൈപ്പക്ക ഉപ്പേരി മുരിങ്ങന്റെല കറിയൊക്കെണ്
ഉം ഉം
ഉം ങ്ങള ഏട്ടനെന്തായിന്
കാർപ്പെന്റെറാ
ഉം വർക്ക്നോയിട്ടുണ്ടാവൂലേ വർക്കിന് പോയിട്ടുണ്ടാവൂലേ ഉം
ഉച്ചക്ക് വരോ
ഇല്ലല്ല ചോറ് കൊണ്ടോവും ദൂരെയാ പണി ഉം ഗൾഫിലായിരുന്നു അവിടന്ന് വന്നിട്ട്പ്പൊരു മാസം കഴിഞ്ഞു
ആഹ് ആഹ് ആഹ് കുട്ട്യോള് സ്കൂള്ന്ന് ചോർന്നയ്യാ
എന്തോ മോള് ആഹ് മൂത്തത്ത് ഏഹ്
കുട്ട്യോള് സ്കൂൾന്ന് ചോർ തിന്നാണോ ചെയ്യാ
ആഹ് അല്ലല്ല അവ്ട്ന്ന് കഴിക്കത്തില്ല രണ്ടും ചോറ് കൊണ്ടു പോകും ഉം
രണ്ടു പേരും ചോറ് കൊണ്ടു പോണം നമ്മള് ഏഴുമണിയാകുമ്പോൾ മോൾക്ക് പോണം ട്യൂഷനും കഴിഞ്ഞ സ്കൂളിലോട്ട് കേറുന്നേ
ആഹ് നേരെ ട്യൂഷന് പോയിട്ട് അങ്ങനെ പോവ ചെയ്യ
ആഹ് സ്കൂളിലോട്ട് അങ്ങ് പോകും പിന്നെ മോന് ഒൻപതര ആവുമ്പോ പോയാൽ മതിയാവന് അവന് വൈകിട്ടാ ട്യൂഷൻ അത് നമ്മുടെ ഇവിടെ അടുത്തൊരു വീട്ടില മോൾ ട്യൂട്ടോറിയല്ല മോളിനി ആഹ് ആഹ് മോളിനി ആറു മണിയാകും വരാൻ
ആഹ് വൈകുനേരത്തുണ്ടോ ട്യൂഷൻ
ആഹ് വൈകിട്ടു ഉണ്ട്
ആഹ് ആഹ്
ഉം മറ്റേ ഒന്നിടാവിട്ടിട ഏഹ്
മോൾ എത്രയില
മോള് പത്തില്
ആഹ് പത്തില്ല
ഉം മറ്റേ ഒരു ദിവസം ഇന്നലെ ഉണ്ടായിരുന്ന് ഇന്നുണ്ടെന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നു വൈകിട്ട് ദിവസം രാവിലെ ഉണ്ട് വൈകിട്ട് ഒരു ദിവസം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം കാണത്തില്ലായിരുന്നു ഉം വീട്ടിലാരൊക്കെയുണ്ട്
ഉം ഇവിടെ ഞാനും രണ്ട് കുട്ടികളും ഒരു
ഉം ഉം
ഞങ്ങൾ നാലാൾ അന്നെയാണ്
ആഹ് ഇവിടെ ഞങ്ങള് നാലാള്
ഉം അമ്മയും അച്ചനൊക്കെ
ഇല്ല അണ്ണൻ്റെ അമ്മേ അച്ഛനൊക്കെ മരിച്ചു പോയതാ കുഞ്ഞിലേ മരിച്ചയ ഉം അങ്ങനെം പിന്നെ
ചേട്ടനൊന്നുമില്ലേ പെങ്ങന്മാരൊന്നും
ഉം പെങ്ങന്മാരോന്നു ഇല്ല ചേട്ടനുണ്ട് ചേട്ടൻ അങ്ങ് ദൂരെയ തിരുവന്തൊരവ്വ വല്ലപ്പോഴും ഒക്കെ വരുത്തേ ഉള്ളൂ ആ എന്തേക്കെയുണ്ട് കാര്യം ഒക്കെ ഉണ്ടെങ്കിൽ
അവിടെ സെറ്റിലായിട്ടുണ്ടാവുലേ അ അവർക്ക് കുട്ടികളൊക്കെയില്ലെ?
ഉണ്ട് രണ്ടും മ പെൺമക്കള്
ആഹ്
ഉം
ഉം നിങ്ങളെ വീട് അവിടെ അടുത്ത് തന്നെ
അല്ല എന്റെ വീട് നമ്മടെ മാവേലിക്കര
ഉം ഉം
ഉം ഉം
കൊണ്ടോയ വീട് അത് അടുത്തന്നെ ആവൂലേ
ആ കൊണ്ടുപോയത് പിന്നെ ചുനക്കര
ആ ആ
ഉം ഉം
ഉം ഉം ഇനി എന്താ കുട്ടികള് വൈകുന്നേരത്ത് വരുമ്പോ
വൈകുന്നേരത്ത് വരുമ്പോ ആണ്ട കിണ്ണത്തപ്പ ഉണ്ടാക്കി വെച്ച്
ആഹ്
ഉം
ഉച്ചക്കനെ ഉണ്ടാക്കുകയ്യോ
ഏഹ്
ഉച്ചക്ക് ഉണ്ടാക്കി വെച്ചതാ
ആഹ് ഞാൻ മുമ്പേ ഞങ്ങക്ക് ഇവിടെ അമ്പലത്തിൽ ഒരു പ്രോഗ്രാമുണ്ട് ഈ ഭക്തിഗാനംക്കെ പാടുന്നു
ഓ ആഹ്
ആഹ് അപ്പൊ അതിന്റെ ആ പ്രാക്ടീസ് കഴിഞ്ഞോണ്ട് വന്നേള്ളൂ
അഹ് ശരി
ആണ് ആഹ് ഞങ്ങള് നമ്മുടെ ഞങ്ങളുടെ ഒരു കുടുംബാമ്പലാ അപ്പൊ അവിടുന്ന് വന്നിട്ട് പിന്നെ ഞാനങ് ഉണ്ടാക്കി വെച്ചു ഇനി പിന്നെ വരുമ്പം നാല് മണിയാകും വരാനെ അന്നരത്തെ ത്തേക്ക് ചായ ഇട്ടാ മതിയല്ലോ അവിടെ അങ്ങനാ ആഹ്
ആഹ് ഇവിടെം കുട്ടികള് വരുമ്പോത്തേന് എന്തേലും ചായേം കടിക്കെ ഉണ്ടാക്ക ക്കണം ഇപ്പൊ പഴുണ്ട് അതണ്ട് പഴം പൊരിക്കണ വെച്ചിട്ട് ഇപ്പ
ഈ ഒഴിച്ചാണോ
അങ്ങനെ ചെയ്യും നെയ്യ് ഒഴിച്ചിട്ട് വട്ടീട്ട് തേങ്ങയും പഞ്ചസാരൊക്കെ ഇട്ടിട്ട്
ആഹ് ആഹ് ആഹ്
എങ്ങനും കൊടുക്കും ഇതിപ്പോ മാവിൽ മുക്കിട്ട് എണ്ണേല് പൊരിക്കാൻ
ഏത്തൊക്ക ആപ്പം പോലോ
ആഹ് അതന്നെ അതന്നെ അവിടെ പറഞ്ഞു
ഉം ഞങ്ങടെ ഇവിടെ ഏത്തക്കാപ്പം
ആഹ് ഞങ്ങള് നേന്ത്ര പഴമാണ് പഴം പൊരിന്നാ പറയ ഞങ്ങള്
ആ ആഹ്
ആഹ് അത്ണ്ടാക്കണം കുട്ടികൾരു നാലര താവുമ്പോ വരും ചെറിയ ആള് ആഹ് രണ്ടാളു ആണ്ങ്ങളാ
ആഹ് ആഹ് എങ്ങനെണ്ട് വഴക്കുണ്ടോ
വഴക്ക് കൂടുതലൊന്നുല്ല ഓല്ങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും തല്ലൂടും അല്ലാതെ വല്ല്യ ല വല്യാൾക്ക് ഇഷ്ട ചെറിയ ആളെ ഓല് രണ്ടാളും ആറ് വയസ്സിന്റെ വ്യത്യാസണ്ട്
ആഹ് ആഹ് അതുകൊണ്ട് പിന്നെ അറിയ
ആഹ് ഓൻ നല്ലൊം നോക്കും ചെറിയോനെ നോ ക്കും അങ്ങനെ വഴക്കൊന്നും കൂടൂല അടെ ചെറിയ കുട്ടി മോനാ
ആഹ് എളയത് മോന് മൂത്തെ ആറില്
ആഹ് ആറ്ലല്ലേ ഉം
അത്രേം അതുകൊണ്ട് രണ്ടും കൂടെ വഴക്കൊന്നുല്ല പിന്നെ എടക്ക് ഇരിക്കുമ്പം സ്നേഹത്തി ഒരു കളിയൊക്കെ ഒള്ളൂ അല്ലാതെ ഇല്ല വഴക്ക് അറിവായല്ലോ വെടിം അങ്ങനെന്നെ ആഹ്
ഉം അങ്ങനെ തല്ലൂടും വെടിം പിന്നെ ഫോണിന് തല്ലൂടും ആണൊ ഫോണ് ഒരാൾ ഇട്ത്ത
ആഹ്
അങ്ങൻത്തെക്കെ ഓരോ പ്രശ്നങ്ങള്
ഉം
ഉം
പിന്നെ എങ്ങനെ അവിടെ സ്കൂളിലൊക്കെ മാസ്ക് നിർബന്ധമാക്കിയോ
ഇല്ല വടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ
ഇല്ല ഉം ഇവരുടെ സ്കൂളിലൊക്കെ മാസ്ക് നിർബന്ധമാക്കി
അതെല്ലെ ഇപ്പൊ എവിടെക്കെ നിപ്പെ അങ്ങനെ എന്തൊക്കെ ഇണ്ട് തോന്ന്ണ്ട്ല്ലേ ശിഖല്ലേ
ശിഖല്ലേ എച്ച് വണ്ണും എൻ വണ്ണും ഒക്കെ ആയെന്ന് പറയുന്നെ അതുകൊണ്ട് പുള്ളേർക്കൊക്കെ മാസ്ക് ഇല്ലാതെ വിടാനൊക്കത്തില്ല പനിയുള്ളവരെ വിടരുതെന്ന്
അയ്ശരി ആദ്യത്തെ കൊറോണ പോലെ പട് ഉം ഉം പടരണ്ടാച്ച്ട്ടാവും ആദ്യം തന്നെ പറയാവും ഇങ്ങക്ക് എന്താ ജലദോഷം ഇണ്ടോ
ആഹ് എനിക്ക് മക്കൾക്ക് പനിയായിരുന്നു രണ്ടു പേർക്കും
ആഹ്
ആ ഇപ്പ എനിക്ക് മൂക്കടപ്പ്
ആഹ് ഗുളിക എന്തേലും കുടിക്കോ
ആഹ് പാരസെറ്റാമോൾ ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ മൂക്കിലൊഴിക്കുന്ന മരുന്ന് ഇരിപ്പുണ്ട് ഉം അത് എനിക്ക് മിക്കവാറും ഇങ്ങനെ മൂക്ക് ഏഹ്
പെട്ടെന്നെന്നെ അങ്ങനെ ജലദോഷം നിർത്തിയാലും കേടാണ് അറിയ രണ്ടീസൊക്ക അങ്ങനെ ഇണ്ടായി
ആഹ് ഞാൻ കൊറച്ച് ഈ നമ്മടെ ഈ കരിപ്പോട്ടി പനിക്കൂർക്കെ ഒക്കിട്ട് വെള്ളം അനത്തി കുടിക്കുവായിരുന്നു പിന്നെ ആവി പിടിക്കും ഉം
ഉം ജലദോഷത്തിന് ഇതൊക്കെ പറ്റൊള്ളൂ നമ്മള് ഗുളിക കുടിച്ച് പെട്ടന്നെന്നെ നിർ
ആഹ് അതാ ഉള്ളിലടങ്ങുവന്ന് പറയും ആ് അതുകൊണ്ട് നമ്മള് അങ്ങനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ എപ്പഴും കഴിക്കത്തില്ല തല നല്ലായിട്ട് തലവേദനൊക്കെ എടുക്കുമ്പോ
ഉം ഒരു പാരസെറ്റാമോള് കഴിച്ചാ മതി മറ്റേത് കഴിച്ച ബുദ്ധിമുട്ടാവൊള്ളു
ഉം
കഫക്കെട്ടായാലും മാറാൻ ഉം കഫക്കെട്ടായ പിന്നെ മാറാൻ നല്ല സമയം എട്ക്കും
ആന്നാന്ന് അവിടൊക്കെ ഉണ്ടോ പനിക്കൂർക്കയൊക്കെ
ആ ബവിടെണ്ട് പനിക്കൂർക്ക ഞങ്ങള് അയ്ന് എന്താ പറയാ വേറെന്താണ് ഇവടെ പറയാ പനി കൂർക്ക കഞ്ഞി കൂർക്കാന്നാ ഞങ്ങള് പറയാ ഉം ഞാനും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാ ജലദോഷം ഉണ്ടായ അങ്ങനെ തുളസി ഇലിയും കഞ്ഞിക്കൂർക്കടെ ഇലഒക്കെ ഇട്ടി് വെള്ളം തിളപ്പച്ച് കുടിക്കും
പിന്നെ ഇതുണ്ടല്ലോ ചുമയൊക്കെ വരുമ്പോ അത് ഈ പനിക്കൂർക്ക ഒക്കെ വാട്ടി തേനിനകത്ത്
ആഹ് ആഹ് കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കല് ഇണ്ട് ഞാൻ
ഏഹ്
കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കും പറയാ ഞാന് ആവിക്ക് വെച്ചിട്ട് നീരെടുത്തിട്ട് തേന് ഒഴിച്ചിട്ട്
നേരത്തെ ആണെങ്കി നമ്മുക്ക് പിന്നെ കുഞ്ഞുങ്ങൾക്കില്ലേ ഈ പനിക്കൂറക്കൊക്കെ ഇട്ട് വെള്ളം ചൂടാക്കി കുളിപ്പിക്കുവല്ലോ ആഹ് ആ അങ്ങനെ കൊണ്ട് വെച്ചതാണ് ഞാന് പക്ഷെ ഇതങ്ങ് പിടിച്ചോളും അല്ലോ നമ്മള് നട്ടന്ന് വെച്ചാ നല്ലതായിട്ട് അങ്ങ് പിടിച്ചോളും ഉം
ഉം ഇഞ് ഏട്ടൻ എപ്പഴാ പണി മാറ്റി വരി വൈകുന്നേരം ആവേ
ആ വൈകുന്നേരം ആകും ആറുമണിയൊക്കെ കഴിയും ഉം അവിടെ എങ്ങനാ
ഇവിടെ ഇവിടെ ലോറി ഡ്രൈവറാണ് കല്ല് വണ്ടീല് പോവാണ് അപ്പൊ സ്ഥിരം സമയയൊന്നൂല്ല ഓലെ ലോഡ് കിട്ടണേനനുസരിച്ചും പോവണേനനുസരിച്ചുമാണ്.
ആഹ്. ഇന്നുണ്ടായിരുന്നോ?
ആഹ് ഇന്ന് പൊയ്ക്കണു.
ആഹ് ആഹ്. ആഹ് ആഹ് ശരി. താങ്ക് വെൽക്കം.